കേൾക്കില്ലേ ആഹ് കേൾക്കാം
എന്താ പണി
ആഹ് ചായ കുടിക്കുന്നു ക്ലാസ്സ്‌ ഇപ്പൊ കൊടുക്കണം ക്ലാസ്സ് എന്തിന് മേടിച്ചോണ്ട് വന്ന്
എങ്ങനെ
ചായ കുടിക്കുന്നു അവിടെ ചായകുടി ഒക്കെ കഴിഞ്ഞോ
ആഹ് ചായ കുടി കഴിഞ്ഞു മക്കള് ന്നെ പുറത്തേനി അപ്പൊ ഓലെങ്ങട്ട് പുറത്തുന്ന് ഇങ്ങട്ട് അകത്ത്ക്ക് ആക്കിയതാ മഴ പെയ്യുന്നുണ്ടേ അവിടെന്താ
മഴ ഉണ്ടോ
ഓഹ്
മഴ പെയ്യുന്നുണ്ടോയ്ച്ച ഉം തിരക്കിലാണോ
ആഹ് ഞാനൊരു കടയില് ജോലി ചെയ്യുന്ന കേട്ടാ
ഏഹ് ഇപ്പൊ കടയില ള്ളത്
ആഹ്
ഏഹ് അപ്പൊ ഇനി എപ്പഴാ വീട്ടിലേക്ക് പോവ
ഇനി ഒൻമ്പത് മണിയാവും
ഏഹ് അപ്പ തിരക്കുണ്ടാവൂലെ ഇപ്പൊ കടയിൽ ആൾക്കാര് വരൂല്ലേ
ഉം കടയിൽ തിരക്ക് വന്നും പോയിം നിക്കിന്ന്
ഏഹ് കോളിങ്ങനെ ചെയ്യുമ്പോം ആരെങ്കിലും എന്തേലും സാധനം ചോയ്ക്കൂലേ
ഉം
ഉം വീട്ടില് മക്കളൊക്കെല്ലേ
ആ മക്കളൊക്കെ ഉണ്ട് വല്യ മക്കളാണ് പത്തിലും എട്ടിലൊക്കെ പഠിക്കുന്ന മക്കള്
ഏഹ് അപ്പൊ ങ്ങൾ
ഇല്ല വീട്ടിലാളുണ്ട് വേറെ ആളുണ്ട്
ഏഹ്
മ്മ ഉമ്മയും വാപ്പയും സഹോദരനും വൈ സഹോരൻ്റെ വൈഫൊക്കെ ഉണ്ട്
ഏഹ് ഓല് എല്ലാരും ണ്ടോ
ആഹ്
ആഹ് അപ്പം പിന്നെ ഫുഡൊക്കെ പിന്നെ ഓലെന്നെ റെഡി ആക്കിക്കോളുംലെ
ഉം ഫുഡ് ചെന്നിട്ട് റെഡിയാക്കേണ്ട രാവിലെ വെക്ക്ന്നത് തന്നെ ചോറേ കഴിക്കോള്ളൂ എല്ലാരും
ആഹ് ആഹ് ആഹ് രാ ഓല് രാവിലെ തന്നെ വെക്കണതേക്കല്ലേ ഉച്ചക്കും രാത്രിയൊക്ക ഉള്ളതൊക്കെ
ആഹ് അതെന്നെയാ കഴിക്കുന്നത്
നിങ്ങള അപ്പ ഈ ഒമ്പത് മണിയൊക്കെ ആകുമ്പോ പിന്നെ എങ്ങനെ വീട്ട്ക്ക് പോവാ
ഇത് അടുത്താണ് നമുക്ക് നടന്നോണ ദൂരേള്ളൂ
ഏഹ് നടന്നു പോകലായിരിക്കുംല്ലേ
ഉം
മക്കളൊക്കെ വന്ന് നോക്കുവോ എടക്ക് കടയില് ങ്ങള അടുത്ത്ക്ക് വരോയ്ച്ച മക്കളെ
കേട്ടില്ല
മക്കള് പിന്നെ എപ്പളെങ്കിലുംഒക്കെ ഒയ്‌വ്ള്ളപ്പോ വരോയ്ച്ച രാത്രിയൊക്കെ ഒറ്റക്ക് പോരാ പോവണ്ടേ കടേന്ന് എന്ത് കടയാണ് സൂപ്പർമാർക്കറ്റാ
അല്ല തുണിക്കടയാണ്
ആഹ് തൂണിക്കടയല്ലേ
ഉം
ഉം ഉം പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള്
ആഹ് സുഖം. മഴ ഉണ്ടായിരുന്നോ
ആഹ് ഇപ്പതാ വൈന്നാരം നല്ല മഴ അപ്പ മക്കളൊക്കെ പോർത്തേന് സ്കൂൾ വിട്ടന്നണ്ടേ അപ്പൊ ഞാൻ എല്ലാത്തിനും പുടിച്ച്‌ അവുത്തിക്കാക്കിയതാ നോമ്പല്ലേ. നിങ്ങള് നോമ്പണ്ടോ.
ണ്ടോ, ഇല്ല നോമ്പ് ഇല്ലായിരുന്നു
ഏഹ് നാളെ ഇണ്ടാവുല്ലേ
ആഹ് നാളെ ഇണ്ട്
ഉം ഇന്നും എന്നും ഒമ്പതും പത്തും ആണല്ലോ അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഒമ്പത് മക്കളൊന്നും നോല്പിച്ചില്ല നാളെ നോൽക്കാ വിചാരിച്ചു സ്കൂൾ ഇണ്ടായിന്
ആഹ് ആഹ്
നാളെ പൊതു അവധിയാണല്ലോ സ്കൂളില്ലല്ലോ ഇനി നാളെ എല്ലാരെയും നോൽപ്പിക്കണം
ഉം ഉം
ചോറൊക്കെ വെക്കാണ്ട് പേലച്ചേകേക്കുല്ലേ ഉം പോൽച്ചക്ക് ആഹ് യാത്ര ആഹ് കൊറേ ആയി പോയിട്ട് ആദ്യൊക്കെ ഊട്ടിക്ക് മൈസൂര് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് വേറെങ്ങനെ ലോങ്ങൊന്നും പോയിട്ടില്ല.
ഉം
പിന്നെ വയനാടൊക്കെ പോവലണ്ട് വയനാടൊക്കെ ഫാമിലി ഇണ്ട് വയനാട്ടിലൊക്കെ
ആഹ് ആഹ്
നിങ്ങക്ക് എന്താ വയനാടൊക്കെ പോവലുണ്ടോ ട്രിപ്പ് ഒക്കെ പോവലുണ്ടോ.
ആഹ് സ്കൂള് തുറക്കുന്ന മുമ്പൊക്കെ പോയായിരുന്നു ആലപ്പുഴ ബീച്ചൊക്കെ പോയായിരുന്നു.
ഏഹ് എവിടെ ആലപ്പുയെ
ആഹ്
ഉം ഉം അവിടെ ഈ എന്താ ബോട്ടിംഗ് ഒക്കെ ചെയ്യലുണ്ടോ.
ആഹ് എല്ലാത്തിനും പോയി
ഏഹ് കുമരകം എന്ന് പറഞ്ഞൊരു സാധനല്ലേ ഇങ്ങനെ നായിട്ട് മൂടിക്കെട്ടി ങ്ങാണ്ടില്ലേ, തോണി ഹൗസ് ബോട്ട്
ഉം ആയിലൊക്കെ കേറി
ഏഹ് അതില് ഫുഡൊക്കെ ആ ഹൗസ് ബോട്ടിന്റെ ഉള്ളിനെന്നെ തരൂല്ലേ സീ ഫുഡ്.
ആഹ് എല്ലാം അവിടെ ഇണ്ട്
ഉം ഞങ്ങളെ അവിടെ ആലപ്പുഴ ഫാമിലിയൊക്കെ ഇണ്ട്ട്ടോ അവിടെ റിസോർട്ട് ട്ടില് ആലപ്പുഴ ഇതേ പോലെ ഒരു പോഴന്റെ വാക്കില് റിസോട്ട് ആയിട്ട് ഒരാള് വർക്ക് ചെയ്യണ്ട്.
ഉം
ഒരെ സ്വന്തായിട്ടുള്ളതാ.
ആഹ് ആഹ് ആഹ് ആഹ്
ഞങ്ങള് ഇതുവരെ പോയിട്ടില്ല എനിക്ക് നല്ല ഇഷ്ട്ടാണ് അങ്ങനെ ആലപ്പുഴൊക്കെ പോവാന് ആ ഏരിയയിലൊ ക്കെ നല്ല ഫുഡ് കിട്ടല്ലോ മീനിന്റെ ഐറ്റംസ് ഒക്കെ. ഉം കായലന്ന് കുടിച്ച മീനന്നെ ഒക്കെ കിട്ടുവല്ലോ..
ആഹ് അതെ
പിന്നെ വേറെന്തൊക്കെയ എല്ലാം വിശേഷങ്ങളൊക്കെ അവിടെ കാലാവസ്ഥ ഒക്കെ എങ്ങനെ ഉണ്ടനി.
ആഹ് രാവിലെ ഒന്ന് മഴ പെയ്തു
ഉം ഇന്നലെ രാത്രി മുതൽ നല്ല മഴെനിയല്ലോ
ആഹ് അതെ ഇവിടെങ്ങും അങ്ങനെ വലുതായിട്ട് വരില്ല
ഉം വീട്ടില് രാവിലെ എപ്പളഎറങ്ങ പത്ത മണിയൊക്കാവുമ്പളായിരിയ്ക്കുല്ലേ
ഉം പത്തു മണിയൊക്കെ ആവുമ്പോ ഇറങ്ങു രാത്രി ഒമ്പത് മണിയാവുമ്പോ പോവും
ങ്ങള് ഒറ്റൊക്കന്നെ ഏഹ്‌ അവരൊക്കെണ്ടില്ലേ പിന്നെ എന്തൊക്കെ എ എല്ലാ മെൻസിന്റെയും മൂമെൻസിന്റെയും എല്ലാതും ഉണ്ടോ ഡ്രസ്സ്
ഹലോ
ഏഹ് ആണുങ്ങളൾതും പെണ്ണുങ്ങളൾതും ഒക്കെ ഉണ്ടോ ഡ്രസ്സ്
എല്ലാർക്കും ഉണ്ട്
ഉം പിന്നെ ഇപ്പങ്ങനെ സീസണല്ലാത്തും ഏഹ്‌ മിക്സഡ് ആണോ
ആഹ്
മിക്സ്ടാണോയ്ച്ച എല്ലതുംണ്ടോ തുണിക്കട മാത്രല്ല
എല്ലാം ഉണ്ട് ചെരുപ്പ് ഫാൻസി എല്ലാം ഉണ്ട്
ഉഹ്മ് അപ്പൊ ങ്ങളൊക്കെ പിന്നെ എന്തേലും എടുക്കാണ്ടന്നുണ്ടെങ്കില് അവ്ട്ന്നന്നെ എടുക്കലേക്കൂലേ
ആഹ് വന്നെടുക്കാം
ഉം നല്ല ഐറ്റംസ് സാധനങ്ങൾ ണ്ടാവൂല്ലേ ഉം പിന്നെ ഡ്രസ്സൊക്കെ ഇപ്പം ഇപ്പൊ സീസണ് അല്ലല്ലോ അതോണ്ട് പ്പം കച്ചവടം കുറവായിരിക്കൂല്ലേ ആഹ് പെരുന്നാളോ അല്ലെങ്കിൽ വെഡിങ് സീസണോ അങ്ങനെയൊക്കെ ആവണം എന്നാലേ കച്ചോടംണ്ടാവൂ ഉം പെരുന്നാൾക്കൊക്കെ ഓരോ ട്രെൻഡ് എറങ്ങുമ്പോളാണല്ലോ ആൾക്കാരടു കൂട ഉം പിന്നെ എല്ലതും കിട്ടുന്ന കട ആമ്പം ആഹ് തെരക്കുണ്ടാവും കാരണം ഒരുമിച്ചെടുക്കാലോ ഫാൻസിയും ഡ്രസ്സും ഒക്കെ ഉം അങ്ങനെ നല്ല മൂന്ന് നെലയിട്ട ല്ല ഒറ്റ ഫ്ലോറിലാ
എന്തോ
ഒറ്റ ഫ്ലോറിൽ
ആഹ് ഒറ്റ ഒറ്റേതാ ഒറ്റേതാ
ഏഹ്‌ അതിലല്ലാതും കൂടില്ലേ അതിലന്നെ എല്ലാ ഐറ്റംസുംല്ലേ
ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട് എല്ലാം ഉണ്ട്
ഉം പിന്നെന്തൊക്കെ എങ്ങനെ സാലറിക്കെ ണ്ടോ
ആഹ്‌ കൊഴപ്പല്ലാത്ത സാലറിയുണ്ട്
ആഹ് ഫുഡങ്ങള് വീട്ടന്നണ്ടാക്കി കൊണ്ടരലാ
ആഹ് ഫുഡൊക്കെ വീട്ടിന്ന് ഉണ്ടാക്കി കൊണ്ടു വരും
ആഹ് ഉച്ചകത്തെ മാത്രല്ലേ ഈവനിങ്ങോ
ആഹ് വൈകിട്ട് ഇവിടെ തന്നെ ഒണ്ട് ചായേം കടിയും
ചായേം കടീം കിട്ടൂലേ ഇങ്ങള് വാങ്ങലാ പൈസ കൊടുത്ത് വാങ്ങലാ
ആഹ് ഞങ്ങള് പൈസ കൊടുത്ത് മേടിക്കും ചെലപ്പോ മുതലാളി തരും
ആഹ് ആഹ് പിന്നെന്തൊക്കെ മക്കളൊക്കെ വലുതായോണ്ട് പിന്നെ പഠിപ്പിക്കാനൊന്നും ഉണ്ടാവൂലല്ലേ ഓല് സ്വയം നോക്കിയോളൂല്ലേ
പോന്നൊണ്ട് പിന്നെ സ്വയം പഠിച്ചോളും
ആഹ്‌ ആഹ്‌ ഒരാണും ഒരു പെണ്ണുവാ ള്ളത് ഹലോ
എന്തോ
ഒരാണും പെണ്ണുവാ ഉള്ളത് ചോദിച്ചെ
ആഹ് അതെ അതെ.
വേറെന്താ ഇങ്ങള്? ഇൻക് മൂന്നാളാണ്. രണ്ടാണും ഒരു പെണ്ണും.
ആഹ് ആഹ്
മോന് മാത്രേ ഉള്ളൂ സ്കൂള് പോണതുള്ളത് അപ്പ ഇനിയിപ്പോ നാളെ ലീവല്ലേ അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെത്തും പഠിപ്പിച്ചൂല്ല. എയുതാനൊക്കെ ഉണ്ട് കൊറേ വർക്ക് വിട്ട്ക്കണ്. ഇപ്പൊ പാരൻസിനാണല്ലോ ഫുള്ള്പണി. വാട്സ്ആപ്പില് വിടും
ആഹ്
പഠിക്കാള്ളതും എയുതാള്ളതുവേ. അപ്പൊ ഞമ്മള് ബേക്കിലിരുന്ന് എയുതിപ്പിക്കണം.
ആഹ് ആഹ്
ഉം പണ്ട് ഞമ്മള് പഠിക്കണ കാലത്തൊന്നും ഫോണും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കൊണ്ട് ഞമ്മളന്നെ എയുതലും വായിക്കലും ഒക് ക്കെ ഞമ്മളന്നല്ലേനു അമ്മളെ പേരൻ്റ്സും നമ്മളെ കൂടെ ഇരിക്കല്ലേ ഇനിയല്ലോ?
ഉം ഉം
ഇപ്പത്തെ മക്കക്കൊക്കെ നമ്മള് കൂടിരിക്കണം. ഉം
വേറെന്തൊക്കെയാ പിന്നെ വിശേഷങ്ങള്?
ഹലോ
നോ പറഞ്ഞു കൊടുക്ക്.
ഏ
ആഹ് ഇല്ല ഇവിടെ പറഞ്ഞതേ
ഏ തിരക്കിലാണോ?
ആഹ് ഇല്ല സ്റ്റാഫുകള് തങ്ങളിലേ
ആഹ് ആഹ് ആഹ് എല്ലാം പെണ്ണുങ്ങൾ തന്നെയാണോ സ്റ്റാഫ്?
ആഹ് ഞങ്ങള് മൂന്നുപേരേ ഉള്ളൂ. മൂന്നും പെണ്ണുങ്ങളാണ്.
ആഹ് അപ്പോ അപ്പം പിന്നെ മുതലാളി എപ്പളെങ്കിലും ഒക്കെ വര്യേള്ളുണ്ടാവുള്ളൂ അല്ലേ
ആഹ് മുതലാളി എപ്പഴെങ്കിലുവാ വരുന്നെ.
ഉം പിന്നെ അവിടെ അവിടെ എങ്ങനെ കല്യാണം ഒക്കെ എങ്ങനെ? അവിടുത്തെ കല്യാണങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവല്?
ല്യാണം
ഒരു ഏഹ് ഇങ്ങനെ ഓഡിറ്റോറിയത്തിന്നാ ഇണ്ടാവല്?
ആഹ് ഓഡിറ്റോറിയാ
ഏഹ് സാധാപോലെ നമ്മളെ ഈ ഞങ്ങളെ ഈ നാട്ടിലൊക്കെ രണ്ടിത് മൂന്നാല് ദിവസായിട്ടാ കല്യാണം ഇണ്ടാവല്
ആഹ് ഞങ്ങള് തലേന്നും തലേന്നും പിറ്റേന്നും ആയിട്ട് മൈലാഞ്ചി കല്യാണം അങ്ങനെ പിറ്റേന്ന് കല്യാണം അങ്ങനെ
ആഹ് അപ്പൊ ഈ കല്യാണത്തിന്റെ ഈ ടൈം എന്നാ നിക്കാഹ് കഴിയല് കല്യാണത്തിന്റെ അന്നാ കഴിയല്?
മിക്കവാറും ഉള്ളത് അന്നാണ് പിന്നെ ചിലതൊക്കെ നേരത്തെ കഴിച്ച് വെച്ചിട്ട് അന്ന് ഫംഗ്ഷൻ മാത്രം നടത്തും
ആഹ് ആഹ് ഈ പെണ്ണിന്റെ വീട്ടില് പോയി കൊണ്ട് വരലന്നല്ലേ?
ആഹ് അത് തന്നെ
ആഹ് ചെല കണ്ണൂര് ഭാഗത്തൊക്കെ അങ്ങനെ ച്ചാല് അമ്മള് ചെറുക്കന് പെണ്ണിന്റെ വീട്ടിൽ പോയി താമസിക്കലാണ് നമ്മളെ ഈ ഏരിയത്ത് പോലെ ഏഹ്
ആഹ് ആഹ് പർഞ്ഞോ
ആഹ് ചെല ഏരിയിലൊക്കെ അങ്ങനെണ് പറയാ ക്കന്റെ വീട്ടിൽ പോയി താമസിക്ണെ ന്തല്ലത് ഞമ്മളെ വീട്ടിലൊക്കെ ഹസ്ബൻ ചെറുക്കന്റെ വീട്ടിക്ക് നമ്മളെ കൊണ്ടുവരല്ലേ ചെയ്യാ കണ്ണൂര് ഭാത്തൊക്കെ പെണ്ണിനെ അങ്ങോട്ട് പെണ്ണിന്റെ വീട്ടി നമ്മള് പോണം ചെർക്കനിം കൊണ്ട്
ആഹ് ഇവടെ ഇവടെ ആദ്യത്തെ ദിവസം പെണ്ണിന്റെ വീട്ടിലാണ് നിക്കിള്ളത് ചെറ്ക്കൻ
ഏഹ് അങ്ങനെ അവ്ടെ ഇവടെ അങ്ങനെ
ആഹ്
ഏഹ് ഞാന അത് ആലപ്പുഴ ആവാത്തൊന്നും ഞാൻ കേട്ടിട്ടില്ല അപ്പൊ ചെക്കന് കല്യാണത്തിന്റെ അന്ന് പെണ്ണിന്റെ വീട്ടിക്കാ പോണ്ടിയെ?
ആഹ് പെണ്ണ് ചെറുക്കം പെണ്ണിന്റെ വീട്ടിലാണ് അന്നത്തെ ദിവസം തങ്ങണ്ടള്ളത്
ഇന്നട്ട് പിറ്റെന്ന് പിന്നെ പെണ്ണിനും കൊ
പിറ്റേന്ന് പെണ്ണിനെ വിളിക്കാന് ചെറുക്കന്റെ വീട്ടീന്ന് ആള് വരും
ചെക്കനിം ചെക്കന് അവ്ടായിരിക്കൂല്ലേ?
ആഹ് ചെറുക്കനിം പെണ്ണിനേം വിളിക്കാൻ വേണ്ടി പെണ്ണന്റെ വീട്ടിൽ വരും ആൾക്കാര്
ആഹ് ആഹ് ഇന്നട്ട് കൂട്ടി കൊണ്ടു പോവാലാല്ലേ
ട്ടി കൊണ്ടു പോകാൻ വരും
ഞാന് ആലപ്പുഴ വാത്തുള്ളതൊന്നും കേട്ടിട്ടില്ല കണ്ണൂര് വാത്തൊക്കെ പിന്നെ പെണ്ണിന്റെ വീട്ടിൽ പോയി താമസിക്കലാണ് ന്നൊക്കെ പറിണെക്കാ
ആഹ് ആഹ്
അപ്പം പലഹാരങ്ങളും ഇതോക്കെ ഇണ്ടാക്കണ്ടി വരുംലെ?
ആഹ് ആഹ് ഉണ്ട്
ന്നാ ശരിട്ടോ
ആഹ് ശരി